ആഹ് ക്ലിയർ ആവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആഹ് എന്ത് ചെയ്യാ
ഞാതാ ഇവിടെ ഫോണില് നോക്കിയിരിക്കാറുന്നു
സുഖായിട്ടിരിക്കുന്നു എല്ലാരും
ആഹ് സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു
ആഹ് ആഹ്
ആഹ്
ഞാന്പ്പൊ വെർതെ ഇങ്ങനെ ഫോൺല് നോക്കിയിര്ന്നപ്പോ വിളിക്കാന്ന് വിചാര്ച്ചു
അതെ എങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അങ്ങനെയൊക്കെ ഉള്ള ആളാണോ
ഓഹ് അതൊക്കെ യൂസെയ്യും ഫേസ്ബുക്ക് അങ്ങനെ കൂടുതല് യൂസെയ്യാറില്ല ആഹ് ഞാൻ വർക്കെയ്യ്ന്ന്ണ്ട്
എന്താ ഓഫ് ലൈൻ ആയിട്ട
അല്ല ആ ഓഫ്ലൈനന്നെ ഹോസ്പിറ്റൽലാ ഉം
ആ എന്തേലും കോഴ്സ് പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാണോ അതോ
എല്ലാം ഞാന് കൊർച്ചായി വർക്കെയ്യ ഞാന് ഡി ഗ്രി കഴിഞ്ഞ അങ്ങനെ ഇവടെ കേറിയതാ ആഹ് അതെ
ആഹ് ആഹ് അതിലപ്പ അങ്ങനെ പിന്നെ കോഴ്സ് അങ്ങനെന്നും വേണ്ട
ഇല്ല അതൊക്കെ ഇപ്പൊ വന്നതല്ലേ ഹോ സ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതേപോലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഇപ്പ അങ്ങനൊന്നും ഇല്ലല്ലോ
അതെ
ഇല്ലല്ല അതൊക്കെ കൊറച്ചായിട്ടുള്ളല്ലോ വന്നി ട്ട് ഒരു മൂന്നാല് വർഷ ആയിട്ടുള്ളൂ അതൊക്കെ വന്നിട്ട്പ്പം
ആഹ് ഗവൺമെന്റ് ആയിട്ട അത് പ്രൈവറ്റാ
പ്രൈവറ്റ് ആയിട്ട്ള്ളതാ
ആഹ് പ്രൈവറ്റില് പിന്നെ അങ്ങനെ ആശുപത്രിയില് അങ്ങനെ കൊഴപ്പില്ല തോന്ന്ന്നുലേ റിസ പ്ഷൻലൊക്കെ ആഹ് ആഹ് അതെ അതെ ഇന്ന് എന്തേ ലീവാണോ
അല്ല ഇന്ന് ലീവ് അല് ഞാന് ഫ്രീ ആയപ്പോ ഇന്ന് സാറ്റർഡേ ആയതോണ്ട് ഉം മോർണിങ്ങിലേനു കൊറച്ച് തെരക്കിപ്പൊ കൊഴപ്പല്ല
ആഹ് എന്തിന്റെ ഹോസ്പിറ്റലാണ്
മൊത്തത്തില്ള്ള എല്ലാ ഇള്ള ഹോസ്പിറ്റലാണ് ഉം
അല്ലങ്ങനെ ഓരോന്ന് അങ്ങനൊക്കെ ഓരോരോ സെക്ഷനുകള്ണ്ടല്ലോ അപ്പൊ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എങ്ങനെ ആണോച്ച് ചോയ്ച്ചതാ ആഹ് അപ്പൊ കൊറെ കേസസൊക്കെ വരണുണ്ടാവൂല്ലേ
ഓഹ് ഓഹ് വല്യ ഹോസ്പിറ്റലാ
ആഹ് ഈ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോ ഒരു ടെൻഷനും കാര്യങ്ങളും ആവില്ലേടാ
ആഹ് ടെൻഷന് ഇല്ല ഇപ്പൊ അങ്ങനെ ഒന്നൂല്ല ഫസ്റ്റിലൊക്കെനൊരു ആ ഫസ്റ്റ് ടൈമൊക്കെ ഒരു പ്രശ്നണ്ടായിരുന്നു നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യണം
അല്ല ഞാൻ അങ്ങനെയല്ല ചോദിച്ചത് നമുക്കിപ്പോ വല്ല ആക്സിഡൻ്റോ കാര്യങ്ങളോക്കെ പെട്ടെന്ന്ങ്ങനെ വരുമ്പോ നമുക്കത് കാണുമ്പൊ ഒരു ഇതാവില്ലേന്ന് റിസപ്ഷനിലാവുമ്പോ ഫസ്റ്റ് നമുക്ക് അങ്ങടെല്ലേ വര്യ
ആഹ് അതൊക്കെ നമുക്ക് ക്യാഷ്വാലിറ്റി തന്നെ അവിടെത്തന്നെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്
ആഹ് അവിടെ സെപ്പറേറ്റ് വേറെ റിസപ്ഷൻ ഉണ്ടോ ആഹ് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ റിസപ്ഷൻ ഫസ്റ്റ് അതിന്റെ ഈ സൈഡിലായി ട്ട് ഇങ്ങനടുക്ക് റിസപ്ഷന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇങ്ങനെ കാഷ്വാലിറ്റി ആഹ് അപ്പൊ ഇങ്ങനെ ആഹ്
കാഷ്വാൽറ്റീല് വരുന്ന പേഷ്യൻസിന് എമർജൻസി ആയിട്ട് പെട്ടെന്ന് എടു- ക്കാൻ വേണ്ടീട്ട് അവിടെ തന്നെ ഒരു റിസപ് റിസെപ്ഷനും കാര്യങ്ങളും അങ്ങനാക്കിയതാ സെറ്റ് ചെയ്തതാ
അല്ല അത് നല്ലതാണ് ട്ടോ ഇപ്പൊ നമ്മുക്കാണെങ്കിലും പെട്ടെന്ന് ഏഹ് വല്ല വയറുവേദനയോ അല്ലെങ്കി പെട്ടന്ന് എന്തെലുമൊക്കെയൊന്ന് വന്നട്ട് വേഗം പോവാണെങ്കില് നമ്മള് പേഷ്യൻ്റിനെ വേഗം ആ ഉള്ളിൽക്ക് കയറ്റും പക്ഷെ ഓ പി എടുക്കാൻ വേണ്ടിട്ട് നമ്മള് ഇപ്പറത്തേക്ക് ഇങ്ങട് വരികാ ചെയ്യാ
ആഹ് അതേയോ
ഉം
ഇന്നിപ്പ സാറ്റർഡേ ആയതോണ്ട് വീട്ടില് മക്കളൊക്കെ ഇണ്ടാവൂലേ ഫ്രീ ആയിരിക്കൂല്ലേ
ആഹ് ഒരു കുട്ടിയേള്ളൂ അവന് ചെറുതാ ആഹ് അതുപിന്നെ എന്നൂണ്ട് കൂടെ
ആഹ്
അങ്ങനങ്ങീ സ്കൂളിലൊക്കെ പോവാറാവുമ്പഴാവും മിസ്സിങ്ങെയ്യ ആഹ് സ്കൂളിലൊക്കെ പോയിക്കഴിഞ്ഞാല് നല്ല മിസ്സിംഗാകും പറയാ
ആഹ് ആഹ് ശെരിയാ ആ ടൈമില് ഒര് നമ്മളെ മിസ് ചെയ്യും നല്ലോണം
ആഹ് അതെ മറ്റേ ഇങ്ങനെ വർ- ക്കിന് വരുമ്പോ നേരത്തെ ഉം പണികളൊക്കെ കഴിഞ്ഞിട്ടാ വര്യാ
ആഹ് നേരത്തെയൊക്കെ പണിയൊക്കെ കഴിക്കണം
ആഹ്
ഡും രാവിലത്തെ ഫുഡും ഉച്ചക്കുള്ള ഫുഡും ഒക്കെ ആക്കിയിട്ടാ വരാ
ആഹ് ഒരു പത്ത് മണിയൊക്കെയാകുമ്പഴത്തേനും ഒമ്പത് മണിയാവുമ്പഴത്തേനും എത്തണ്ടാവുല്ലേ
ആഹ് ഒമ്പത് മണിയാവുമ്പോ എത്തണം
ആഹ് അത് ശരി അപ്പൊ ഒറ്റക്കന്നെ ഉള്ളൂ ആരേലും ഹെല്പ് ചെയ്യാനൊക്കെ ഉണ്ടോ
ആഹ് ഹെല്പ് ചെയ്യാന് കൊറച്ചൊക്കെ ഉണ്ടാവും എല്ലാരും കൂടിയാണ്
അതെയോ അപ്പ പിന്നെ ഹെൽപ് ചെയ്യണ്ടാവും ആർക്കെലും ഇങ്ങനെ ബുദ്ധിമുട്ട ട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ ങ്ങനെ വർക്കിന് പോവാണ് ഒന്നും ചെയ്യണില്ല അങ്ങനെ
ഇല്ല ഇല്ല ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഫസ്റ്റിലെ ക്കെ കല്യാണം കഴിഞ്ഞോടനൊക്കെ ഒരു ഇത്ങ്ങനെണ്ടായിരുന്നു ചെറുതായിട്ട് പിന് പിന്നെ ഓക്കെ കൊഴപ്പല്ല പിന്നെ ഞാൻ കുറച്ചൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരി ഞാന് ഒക്കെ ചെയ്തു വരും
ചെയ്തിട്ടാവും വരണ പോലെ എപ്പഴാ എണിക്ക ഇപ്പ നേരത്തെ എണിക്കുവോ
ആഹ് കൊറച്ച് നേരത്തേ ഒക്കെ എണീക്കും
ഉം ഒരു അഞ്ച് മണിക്കൊക്കെ ആഹ് ഞങ്ങള് അതെ ഏഹ് അപ്പൊ ഞാന് വർക്ക് ചെയ്താരുന്ന സമയത്തൊക്കെ നേരത്തെ ഏഹ് എണീ റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേഗം വരും പിന്നെ വൈകീട്ട് ചെന്ന് കഴിഞ്ഞാല് ഏഹ് പിന്നെ ഏട്ടത്തിയമ്മ ഒക്കെ ഉണ്ടായിരുന്ന് വീട്ടില് അപ്പൊ അവര് ഇങ്ങനെ എഹ് എല്ലാ കാര്യങ്ങളും ചെയ്യും അതുകൊണ്ട് പിന്നെ വലിയ സീൻ ഉണ്ടാവുന്നില്ല ഇപ്പൊ അവരും ഇങ്ങനെ വർക്കിന് പോവയാണ് അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ കുട്ടീനെ ആയിട്ടിരിക്ക്യാണ് എന്നാലും എനിക്ക് ഓൺലൈനായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഏഹ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കാരണം അങ്ങനെ പോവുണ്ട് നല്ല രീതിയിയില് പറയാം
ആഹ് ഞാനും മൂത്ത ആളായിരുന്നു അപ്പൊ പിന്നെ ആരു ഇല്ലായിരുന്ന് വീട്ടില് അപ്പ ഇങ്ങനെ ചെറിയ ഒരു ഇഷ്യൂ ഇണ്ടായിരുന്നു വീട്ടില് ആരും ഇല്ലാ എന്നൊക്കെ ഉള്ളെ ഇമ്മ ഇപ്പ ഒന്നും അങ്ങനെ വലിയ പ്രായം ഒന്നു ഇല്ലായിരുന്നു ഉമ്മ അങ്ങനെ എല്ലാം ചെയ്യും പക്ഷെ എന്നാലും ഇപ്പൊ ഒക്കെ വീട്ടിലെ ആള് വേണം അങ്ങനെ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു പിന്നെ ആഹ് ഹസ്ബൻഡിന്റെ അനിയനെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അവര് വീട്ടിൽ തന്നെയാണ് അവര് ജോലിക്കൊന്നും പോകുന്നില്ല
ആഹ്
അപ്പോ കൊഴപ്പ ഇല്ല അ അവര് ഉണ്ടാവുമ്പോ ആരെങ്കിലൊക്കെ വീട്ടില് ഉണ്ടാവും
അതെ ആഹ് അല്ല നമ്മള് ഇപ്പൊ വീട്ടിലിപ്പോ അധികം പ്രായം ഇല്ലാത്ത അമ്മ ഒക്കെ ഇല്ലേ അപ്പം പിന്നെ കൊഴ പ്പം ഇല്ല നമ്മളിപ്പോ അവർക്ക് വേണ്ടിട്ട് ഇപ്പ നമ്മളുടെ വർ ക്കും കാര്യങ്ങളും അങ്ങനെ നമ്മള് പഠിച്ച ആൾക്കാരല്ലേ അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഇങ്ങനെ അവരുടേതായ കാര്യങ്ങൾക്ക് നമുക്ക് വരുമാനം വേണല്ലോ ഒരാളെ തന്നെ ഡി പ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കണേക്കാൾ നല്ലത് നമുക്ക് ഒരു വരുമാനം ഇണ്ടായിട്ട് ജീവിക്ക തന്നേണ് അതിപ്പോ ഹസ്ബന്റും കുട്ടിയും ഓക്കെ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് ശരിക്ക് അവരെ തന്നെയാണ് കൺസെപ്റ്റ് ചെയ്യേണ്ടത് പിന്നെ വീട്ടി ടെ അമ്മ അച്ഛൻ അതുപോലെ അനിയൻ അനീയത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാല് അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്
ഞമ്മള് ജസ്റ്റ് ചെയ്തു കൊടുക്കാം നമ്മുക്ക് പറ്റുന്നത് ചെയ്ത് കൊടുക്കാം എന്നെ ഉള്ളു അല്ലാതെ ജസ്റ്റ് ആർക്കും നമ്മളെ കമ്പല് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യല്ല ശരിക്കും ഒന്നെങ്കിൽ നമ്മളെ അമ്മേനെ അച്ഛനെയും നോക്കാനുള്ളത് നമ്മൾക്ക് ഉത്തരവാദി
അതെ അത് അത് ശരിയാണ് ഭർത്താവിന് ഭർത്താവിന്റെ അച്ഛനും അമ്മയും നോക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് നമ്മള് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ആഹ് അതെ അതല്ലാണ്ട് ഇപ്പൊ ഒരു കുറവും ഇല്ല ഒരു കുഴപ്പും ഇല്ലാണ്ടെ ഇങ്ങനെ ഇരിക്കണ ആൾക്ക് വെറുതെ കൂട്ടിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല വെയ്യാണ്ടെ ഒക്കെ ഇരിക്കാണെങ്കി നമ്മള് അങ്ങനെ ചെയ്യാന്നെ അല്ലാണ്ട് വീട്ടിലൊരാള് വേണം അങ്ങനെ ചെയ്തിട്ട് കാര്യല്ല അങ്ങനെ
പിന്നെ ആദ്യേ കല്യാണത്തിന് മുന്നേ ഫസ്റ്റ്ലെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞിണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ജോലിക്ക് ഒക്കെ പോണം എന്നാണ് ആഗ്രഹം അതിനെ കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ഞാൻ ആദ്യം ചോദിച്ചു കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് പിന്നെ....... ഇ അങ്ങനെ ഒരാഗ്രഹം ഇണ്ടായിരുന്നു എന്തെലും വർക്കിന്ന് പോണം എന്നൊക്കെള്ളെ...... അങ്ങനെ ആ അതോണ്ട് ഹസ്ബന്ഡന് കൊഴപ്പല്ലായിരുന്നോ ഓക്കെ..... പിന്നെ കല്യാണം...... കഴിഞ്ഞേരം ഹസ്ബൻ് അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നെനു പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു മന. ഇതാക്കിയോളാ എന്നോട് ആകെ ഒരു ഇത് പറഞ്ഞു. എന്നിട്ടള്ളൂ അപ്പൊ അത് നമുക്ക് ചെയ്ത് കൊടുക്കാ ആഹ്. അങ്ങനെ ഹസ്ബൻഡ് സപ്പോർട്ട് ആയതോണ്ട് അല്ലെങ്കിൽ ഞാപ്പോ ഇവിടെ ഇണ്ടാവോല്ലോ ഡ്യൂട്ടിന്.
ആ അല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യാന് ഒരാലെന്നെണ് ശരിക്കും വേണ്ടത്. ഉം.
പിന്നെ ഇപ്പത്തെ സാഹചര്യത്തില് രണ്ട് പേര്ക്കും.
ജോലി ഇണ്ടോ.. ഹലോ.....
ജൂലി വേലിയി കഴിഞ്ഞു പോണമെങ്കില് രണ്ടു പേർക്കും ജോലി ഇണ്ടായാൽ തന്നെ.
ആഹ്..
കാര്യങ്ങള് നടക്കൊള്ളൂ.
അതെ അത് ശരിയാണ് രണ്ടു പേർക്കും ജോലി ഇണ്ടെങ്കിലും ഇപ്പ എത്തണില്ല പിന്നെപ്പോ. ഒരാള് മാത്രായാലേ ആ. ആഹ നമുക്കിപ്പ നമുക്ക് വരുമാനം കിട്ടണതിന അനുസരിച്ച് നമുക്ക് അപ്പുറത്തെ ചെലവ് വരും.... അത് നമക്ക് തീരല്ലെങ്കിൽ നമ്മളത് പിടിച്ച് പിടിച്ചല്ലെ ചെലവാക്കൊള്ളു നമുക്ക് അയിന് ഇണ്ട്ച്ചങ്കിൽ നമ്മൾ അയിനനുസരി ചെലവാക്കും..... അങ്ങനെണ് ഇപ്പൊ നമ്മളിപ്പോ ഒന്നും ചെയ്യാണ്ട നമ്മള് വീട്ടിലിരിക്ക വിചാരിക്ക നമുക്ക് നമ്മടേതായ ചൽപ്പോ ഒന്ന് പൊറത്തേക്ക് പോകണെങ്കിലോ ഒക്കെ നമ്മ ഹസ്ബൻഡറടുത്ത്ന്ന് വാങ്ങി.... അങ്ങനെയൊക്കെണ് അവര്ക്ക് കൊഴപ്പൊന്നും ഇണ്ടാവില്ല തരന്നോണ്ട് പക്ഷെ എന്നാ കൂടി. അവർക്ക് മറ്റു കാര്യങ്ങള് ചെയ്യുമ്പോ നമ്മക്ക് ഒരു ബുദ്ധിമുട്ടാ അവര്ക്ക് വേറെന്തെങ്കിലും പ്രതിസന്തിവരുമ്പോ നമക്ക് നമുക്ക് സഹായിക്കാൻ പറ്റ്ണ്ല്ലല്ലോന്ന് തോന്നലോള്ളൂ അപ്പൊ നമ്മക്കും കൂടി ഉണ്ടെങ്കില് നമ്മുടെ അടു. ത്ത് കൊടുക്കുമ്പോ നമുക്കതൊരു സന്തോഷാണ് അവര്ക്കത് അതിലേറെ സന്തോഷമാവും. അതെ.
ചല സമയങ്ങളില് ഇന്റെട്ത്ത്ന്നാണെങ്കിലും ഹസ്ബൻഡന് ബിസിനസ് കാണാം.. അ ബിസിനസിലേക്ക് ചെലപ്പോ എന്റെ അടുത്ത്ന്നും വാങ്ങും ചിലപ്പോ ഹസ്ബൻ ഇണ്ട. സമയത്ത് ഇനിക്ക് തരും ചെയ്യും അങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ് ചെയ്തിട്ടാവുമ്പോൾ.. പ്രശ്നല്ല....
ആഹ പിന്നെ നമ്മുടെ സാലറി ഒക്കെ ചെപ്പോ..... ഇപ്പൊ കിട്ടണ സമയത്ത് ഒരു പതുസോ പതിനഞ്ച്സൊക്കെ ചെലപ്പോ നമ്മടെ സാലറി നിക്ക്ണ്ടാവൊള്ളൂ പിന്ന നമ്മള് സേവിയെ എന്തെലൊക്കെ മാറ്റിവെക്കണേങ്കിൽ അത്ണ്ടാവ.. പിന്നെ ഇങ്ങനെ വണ്ടിക്ക് പോണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെലും ആവശ്യങ്ങൾകൊക്കെ ഇപ്പൊ നമ്മള് ഹസ്ബൻറിനോട്ല്ലെ ചോയ്ക്കാ...
ഉം.
ക്കാ സാലറി കിട്ടുമ്പോ നമുക്ക് അവർക്കും ഷെയറെയ്യാം അങ്ങടും ഇങ്ങടും ഒകെ പരസ്പരം ഒരു ധാരണയിൽ അങ്ങനെ പോവാണ്ച്ചങ്കി നല്ലൊരു. ബന്ധായിട്ട് അങ്ങനെ നിലനിൽക്കും.
ഉം.
പിന്നെ ആ ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മൾ അങ്ങട്ട് പറയും ചെയ്യര്ത്. ഞാൻ അങ്ങനെന്നില്ലെ ഇങ്ങനെന്നില്ലേ ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നവിടെ തല്ലുമ്മകാണവും.
കഴിഞ് പിന്നെ നമ്മള് ചെയ്തേന്ള്ള ഒരിത്പോലും ഇണ്ടാവില്ല നമ്മളെ.
ആ അതെ ശരിയാണ് നമ്മൾ ആ ചെയ്തേന് ഒരു കാര്യം ഇണ്ടാവില്ല.
അതെ ഞാൻ പിന്നെ അങ്ങനത്തെ ഞാൻ ഇഷ്ട. ത്തിന് എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എനിക്ക് സന്തോഷള്ളു
ആഹ് അല്ല ചെലരുണ്ട് അങ്ങനെ ചില ഭാര്യമാര് ഞാന് അങ്ങനെ കണ്ടിണ്ട് ഇപ്പ കൊറെ ഫാമിലീസിനെ അങ്ങനെ കണ്ടിണ്ട് ഇപ്പൊ ഭർത്താക്കന്മാര് പോവാണ്ടാവും പക്ഷെ അവരെ കൊണ്ട് പറ്റാത്ത കാരണായിരിക്കും ചിലപ്പോ ഭാര്യമാര് പോവ്ണ്ടാവുക അപ്പൊ അവര് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അവരിങ്ങനെ ചെയ്യണ കാര്യങ്ങള് എന്തേലൊക്കെ വഴക്കൊക്കെ ഇണ്ടാമ്പോ അവരിങ്ങനെ എടുത്തെടുത്തു പറയും പക്ഷെ ആണുങ്ങളങ്ങനെ പറയണ ഞാൻ കേട്ടിട്ടില്ല. കൂടുതലും സ്ത്രീകളാ പറയണ കേട്ട്ട്ടുള്ളേ.
നമ്മള് കൊടുക്കുന്ന പൈസ അങ്ങനെ കണക്ക് പറഞ്ഞ് ഇങ്ങോ തന്നെ വാങ്ങാൻ ഞാൻ അങ്ങനെയൊന്നും ഒരു കാര്യത്തിനും ചെയ്യുന്നില്ല.
ആ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അയിലൊരു. ബന്ധത്തിനൊരു വില ഇല്ലാണ്ട് മൂല്യം കുറയുള്ളൂ. എന്നാ വിളിക്കിട്രോ ശരി.
ഓക്കെ